ഹലോ
ആ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ
ആ നല്ല വിശേഷം സുഖായിട്ടിരിക്കുന്നു അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം
ഓ ഇവിടെ ഞാനിങ്ങനെ ഇരിക്കുന്നു ഉച്ച കഴിഞ്ഞിട്ട് അടൂർ വരെ പോവാന്ന് വെക്കുവ
ആണോ എന്താ വിശേഷം
വിശേഷന്നുല്ല എൻ്റെരു കസിന് അവിടെ ഒരു ജോലിയുണ്ട് ഒരു സ്കൂളില് ഒരനാഥ മന്ദിരം പോലെ ഒരു സ്ഥലാ അപ്പം മ്മടെ എസ് എൻ ഡി പി പോലെ അപ്പം അവിടെ ഒരു അവിടെ പുള്ളി അക്കൗണ്ടന്റാ അപ്പൊ ഞാൻ വിചാരിച്ചു ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് പോവാന്ന് ബസ്സുണ്ടല്ലോ ഫ്രീയായിട്ട് ഉം
പ്പ നമ്മക്ക് എവിടെ വേണെേലും പോവാലോ ഞ ഞാൻ പറയാരുന്നു നമു ക്കെല്ലാർക്കും കൂടെ എവിടെങ്കിലും ഒക്കെ ട്രിപ്പ് ഒക്കെ പോവയിരുന്നല്ലോ ലോങ്ങൊക്കെ പോവായിരുന്ന്
ഉം കൊല്ലത്തൊക്കെ എവിടെങ്കിലൊക്കെ നമുക്ക് ഇടക്കിടയ്ക്കങ്ങ് പോവായിരുന്നു
പോവാം എവിടെയെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്താ വരുവോ ആഗ്രഹം ഉ
ആരാവരാ ആഗ്രഹഒണ്ട് കാര്യം എനിക്കിങ്ങനെ ഒരു ഇതല്ലേ ഇതിലല്ല ഞാൻ ഇരിക്കുന്നെ
ഉം അതെ ഞാനിപ്പം ഏഹ് എന്റെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട്
നീ എങ്ങനാ ഓവർക്കം ചെയ്തെ അങ്ങനെ ഒരു ടൈം പീരിഡ്
എങ്ങനെ
മറ്റേ വെക്തി കല്യാണം കഴിച്ചപ്പോ നീ എങ്ങനെ ഓവർകം ചെയ്തു നിനക്കൊന്നും തോന്നിയില്ലേ
അത് ആഹ് അങ്ങനെ ചോയ്ച്ച് കഴിഞ്ഞാല് ഞാൻ ആദ്യത്തെ കുറെ ഒരുപാട് നമുക്ക് വിഷമം കാണും എത്ര ഇനി എന്തൊക്കെയാന്ന് പറഞ്ഞാലും നമുക്ക് വിഷമം കാണും അപ്പൊ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ അവര് കുറെ കാര്യങ്ങള് പറഞ്ഞ് ആശ്വസിപ്പിക്കും പിന്നെ ഒരു സമയം കഴിയുമ്പോ നമുക്ക് കാലം മായിക്കാത്ത മുറിവുകൾ ഇല്ലല്ലോ ഒരു സമയം കഴിയുമ്പോ എല്ലാം മാറും പിന്നീട് ഞാനത് ഓർത്തിരിക്കുവോ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് വിഷമം മാറി ഒരു ടൈം കഴിയുമ്പോ പിന്നെ നമുക്ക് അവരോട് ഒരു വെറുപ്പാവും പിന്നെ നമ്മള് അതിനെ പറ്റ് റ്റി ചിന്തിക്കാനേ പോവത്തില്ല പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഞാനിപ്പോ കോളേജിൽ പോയപ്പോ എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി അങ്ങനെ കോളേജിലെ കാര്യങ്ങള് എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാനത് പതിയെ പതിയെ അത് മറന്നു
ഉം
നമുക്കിപ്പ എന്നും അത് ഓർത്ത് വെച്ചൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ
ആഹ് ഇപ്പ മിണ്ടോ
ഇല്ലില്ല ഇപ്പോ ഒരു കോൺടാക്റ്റും ഇല്ല
ഉം സ്റ്റാറ്റസ് ഒക്കെ കാണോ കോൺടാക്റ്റ് ഉണ്ടോ
ആഹ് അത് സ്റ്റാറ്റസ് കാണാറുണ്ട് അല്ലാതെ നമ്മൾ സംസാരിക്കാറോ മെസ്സേജ് അയക്കാറോ ഒന്നുവില്ല
ഞാൻ പക്ഷെ താങ്കളോട് ചെയ്തതിനെക്കാട്ടി വലിയൊരു ചതിയാ എന്നോട് ചെയ്തത് എന്ന് എനിക്ക് തോന്നാറുണ്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു
എനിക്ക് രണ്ടും ഒരുപോലെ ഒരേ രീതിയിലുള്ളതായിട്ടാ എനിക്ക് തോന്നുന്നത്
ഉം ഒരു മെയിൽ ഈഗോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ് ഈഗോ അല്ലെ
അതെ അതെ അത്ന്ന് പറഞ് ഇന്നത്തെ കാലത്ത് പണത്തിനും ജോലിക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പനി എ ത്ര എല്ലാരും പ അയ്ൻ സ്നേഹം മാത്രം മതി ജീവിക്കാൻന്ന് പക്ഷെ എനിക്കതിനോട് ഒരിക്കലും യോജിക്കാം പറ്റത്തില്ലാ കാര്യം ജീവി ക്കണോങ്കി പൈസ തന്നെ വേണം പൈസയുള്ളവർക്കേ നമ്മടെ സമൂഹത്തി വെലയാെള്ളൂ അത് നോക്കി ആൾക്കാര് പൈസേടെ പാെറകിലേ ആൾക്കാര് പോകത്തൊള്ളു
ഉം ഉം
എന്റെ കാര്യത്തിലും ഞാൻ അങ്ങനന്നെ വിശ്വസിക്ക്ന്നത് എനിയ്ക്ക് ഏഹ് പണമില്ലാത്തത് കൊണ്ടാണ് എന്നെ വേണ്ടാന്ന് വെച്ച അങ്ങനെ ഒരു രീതി അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ട്ള്ളത്
ഊം ആഹ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലാ ആഹ് എനിക്ക് താങ്കൾടെ കാര്യത്തിൽ തോന്നിയിട്ടുള്ളേന്ന് പർഞ്ഞ് കയ്ഞ്ഞാ ആഹ് അറിഞ്ഞു കൊണ്ട് വന്ന് ചതിച്ചു എന്ന് എനിക്ക് ഫീല്യ്യാറുണ്ട് അങ്ങനെല്ലാ അങ്ങനെല്ലാ മീൻസ് ഫുൾ ഒരാൾക്ക് ഒരു കാര്യം ഓൾറെഡി അറിയാം എന്നിട്ടും അവര് ഒര് ഏഹ് വിവേകമില്ലായ്മ ആ മറ്റേ ആൾടെ വിവേകമില്ലായ്മ അല്ലെങ്കി ഏഹ് മ നമ്മള് എന്റെ ഭാഷേല് പറയുവാണെങ്കി സ്പിരിച്ച്വാലിറ്റി എന്ന് പറയത്തില്ലെ നമ്മള് മീൻസ് ഒരു കാര്യം ചെയ്യ്ന്നേന് മുന്നേ നമുക്ക് തെറ്റാണെന്ന് അറിയാം എന്നിട്ട് നമ്മളത് ചെയ്യാതിരിക്ക്മ്പഴാ ചെയ്യാതിരിക്ക്ന്നതിനെയാണ് വിവേകം അല്ലെങ്കി സ്പിരിച്വാലിറ്റി അല്ലെങ്കി ദൈവ ഫക്തീന്ന് പറയ്ന്ന് ഇപ്പം അയാൾ അയാളത് ചെയ്തില്ല ന്ന് ൻയ്ക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അവര്ടെ ഒരു വിചാരംന്ന് വെച്ചാല് അവര് ചിന്തിക്ക്ന്നത് പോലെ ആണ് നമ്മളും ചിന്തിക്ക്ന്നേന്ന് അവർക്ക് അതൊരു വിഷയമല്ല അതുകൊണ്ട് നമുക്കും അതൊരു വിഷയല്ല എന്ന് ചിന്തിക്കും അവര് എന്ന് എനിക്ക് തോന്നിയ്ട്ടു പിന്നെ എന്റെ കാര്യത്തി എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്‌ന്ന് പർഞ്ഞ് കയ്ഞ്ഞാ ഇത് പക്കായായിട്ടെന്നെ ചതിച്ച് ഒരു ക നമ്മള് മിച്ചറിഞ്ഞകത്തൊക്കെ ഇട്ന്ന കറിവേപ്പിലയുണ്ടല്ലേ ആ കറിവേപ്പിലേടെ വെല പോലും എനിക്ക് തന്നിട്ടില്ലാന്നാ എനിക്ക് തോന്നിയിട്ടുള്ളേ ഉം
അതൊക്കെ ഈ പ്രണയോന്നൊക്കെ പറയ്ന്നത് ഒരു ഭാഗ്യാ അത്പ്പോ ചെലർക്ക് ശെരിയാവും ചെലർക്ക് അത് നടക്കത്തില്ല അത് ഓരോര്ത്തര്ടെ ഉം ഭാഗ്യവും കാര്യങ്ങളും ഒക്കെ അൻസര്ച്ചിരിക്കും ചെലെര് കുഞ്ഞു നാള് തൊട്ടേ സ്കൂളി പഠിക്കുമ്പതൊട്ടേ പ്രണയിക്ക്ന്നവരുണ്ട് വർഷങ്ങളോളം പ്രണയിച്ച് കല്യാണം കഴിക്ക്ന്നവരുണ്ട്
ഉം ഉം അതെ അതെ അതെ
പക്ഷെ ഇനിയിപ്പം അത് ആഹ് ആഹ് അതും ശെരിയായില്ലാന്ന്ണ്ടെങ്കിലത് വിട്ക നമുക്ക്പ്പോ അതും പിടിച്ചോണ്ടിര്ന്നാല് നമ്മടെ കാര്യങ്ങള് നടക്കത്തില്ലാ നമുക്ക് ജീവിക്കണം നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് പ്പം അത്‌നൻസര്ച്ച് മുന്നോട്ട് പോവാ എല്ലാം നമ്മള് മറക്കും കാലം മാറും തോറും നമ്മ്ടെ നമ്മള് മറക്കും എല്ലാം മറക്കും നമ്മളൊന്നും ഇങ്ങെനെ ഓ ർത്ത് വെച്ചോണ്ടിരിക്കത്തില്ലല്ലോ എല്ലാ കാലവും
ഉം ഉം അതെന്തുവായാലും മറക്കും ഉം
നമ്മളത് തന്നെ എപ്പഴും ആലോയ്ച്ചാേണ്ടിരിക്ക്മ്പഴാണ് നമ്മക്ക് ഈ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വെര്ന്നത് അത് മറന്ന് വേറെ എന്തെങ്കിലും ചെയ്ത് നോക്ക് പൊറത്തോട്ട് എറെങ്ങി നോക്കാേ അല്ലെങ്കില് എന്താ ഞാൻ അന്നൊക്കെ യ്തിര്ന്ന കാര്യംന്ന് പർഞ്ഞാല് എന്റെ വീടിന്റട്ത്ത് കൊച്ചു കുട്ടികളൊക്കെയുണ്ട് അവരെയെക്കെ എട്ത്താേണ്ട് വന്ന് കളിപ്പിക്കും അവരുടെ കൂടൊക്ക ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷവാ അങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നു
ഉം അത് പക്ഷെ ഭയങ്കര പെട്ടെന്നായിരുന്നത് കൊണ്ട് ഒരുപാട് ടൈം കിട്ടി അല്ലെ റിക്കവർ ചെയ്യാൻ അത് വളരെ പെട്ടെന്ന് നടന്നത് കൊണ്ട്
അതെ
ഉം പക്ഷെ എന്റേതും അങ്ങനെ നടന്നിരുന്നെങ്കി വിഷയവില്ലായിരുന്നു ഉം ഇതിപ്പം കൊറെ അങ്ങ് ഡിലേ ആയി പോയോന്നൊക്കെ എനിക്ക് തോന്നും ആ കാര്യം നടക്കാൻ ഉം എന്നാലും എന്നാലും എനിക്കിങ്ങനെ തോന്നാറുണ്ട് ആൾക്കാരൊക്കെ മറ്റുള്ള ആൾക്കാരെ എന്തൊരു കറിവേപ്പിലായിട്ടാ കൺസിഡർ ചെയ്യുന്നെന്ന്
പക്ഷേ എനിക്ക് ഇതിനകത്ത് ഒരു ആഗ്രഹം ഉള്ളത് വെച്ചാൽ ഒരു ഒരു കാര്യം നടന്ന് കഴിയുമ്പോൾ അതിനാത്തൊരു ആഗ്രഹം കാണുല്ലോ അപ്പം ഈ വ്യക്തി എന്നേലും ഒരു കാലത്ത് എന്നെ പറ്റി ഒന്ന് ചിന്തിക്കണം അങ്ങനല്ല നമ്മള് മിന്യയം പോലെ ചിന്തിക്കത്തില്ലേ ചില ആൾക്കാരെ പറ്റി അയ്യോ ഇഞ്ഞ ആള് ഇഞ്ഞ ആളുണ്ടായിരുന്നകി ചില അധ്യാപകരെ പറ്റി നമ്മള് ചില കാര്യങ്ങൾ പഠിക്കുമ്പോ ആലോചിക്കത്തില്ലേ അയ്യോ ഇന്ന ആളുണ്ടായിരുന്നെങ്കി ഒന്ന് ശരിയാക്കി തന്നേനെ അല്ലെങ്കി അവിടെ പോയാമതിയായിരുന്നു അവര് മതിയായിരുന്നു അങ്ങനെ ഉ ഏതെങ്കിലും ഒരു മൊമെന്റ് പക്ഷെ അടുത്ത മൊമെന്റില് നമ്മളത് മറക്കും നമുക്കൊരു സൊല്യൂഷൻ കിട്ടുവല്ലോ
ഉം
അങ്ങനെ അങ്ങനെയെങ്കിലും ഈ വ്യക്തിെ ഒന്ന് ആലോചക്കണം എപ്പോഴെങ്കിലും
അത് അവർക്ക് കിട്ട കിട്ടുന്ന ആൾ നമ്മളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവര് ഒരിക്കലും അങ്ങനെ ചിന്തിക്കത്തില്ല അല്ല എന്നുണ്ടെങ്കില് അവര് ചിന്തിക്കും
എങ്കിലും ലൈഫ് സിറ്റുവേഷൻസ് വരുവല്ലോ ഇപ്പം എനിക്ക് ഇഷ്ടം പോലെ ബെറ്ററായിട്ടുള്ള ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് പല കാര്യത്തിലും എങ്കിലും നമ്മള് ചിലരെ ചില സമയത്ത് മിസ് ചെയ്യും ഇപ്പൊ നമ്മെളെ സന്തോഷ് സാറ് സന്തോഷാരനെക്കാട്ടിലും ബെറ്ററായിട്ടുള്ള ഒരാൾ വന്നാലും നമ്മള് ചില ആൾക്കാരെ ഒരു മിസ് ചെയ്യത്തില്ലേ ചില കാര്യത്തിനാത്ത് ആ അങ്ങനെ എനിക്ക് തോന്നീട്ടു അല്ലെങ്കി, എപ്പൊഴെങ്കിലും അത് ഇന്ന ഒരു കാര്യം ഒരാളുടെ വിജയം കണ്ടിട്ടാവണോന്നൊന്നും ഞാൻ പറയത്തില്ല നമ്മളെല്ലാരും മിസെയ്യുന്നതവരെ വിജയം കണ്ടിട്ടാണോ, മീൻസ് ഇപ്പം. അപ്പൊ എ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോം മീൻസ് ഇപ്പം ഞാൻ ഈ പറയുന്ന വ്യക്തിയെ എപ്പോഴും ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തുവായിരുന്നു ഹോയ് ഹായ് ഹോയ് ഹോയ് എന്നൊക്കെ പറഞ്ഞു അപ്പം മറ്റേ ആളുടെ കയ്യിന്ന് എപ്പോഴെങ്കിലും ഒരു പരിഗണന കിട്ടാതെ വരുമ്പം അല്ലെങ്കിൽ മറ്റേ ആളുടെ മറ്റേയാൾക്ക് എപ്പോഴും ജോലി തിരക്കാകുമ്പോ എപ്പൊഴെങ്കിലും അല്ലെങ്കിൽ ഇവർ കൊച്ചുമക്കളാവുന്ന കാലത്തെങ്കിലും കൊച്ചുമക്കളുടെ കൂടെ ഈ ഭാര്യ അല്ലെങ്കില് എവിടെയെങ്കിലും വിദേശത്ത് പോകുമ്പോ എന്തേലും ചെയ്യുന്നൊരു ടൈമിങ് എപ്പോഴെങ്കിലും ഒരു വട്ടം അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകണമെന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണെന്റെ ഒരു ആഗ്രഹം അല്ലെങ്കി
പക്ഷെ ഇത് ഇത് നമുക്ക ഇപ്പം തോന്നുന്നത നമുക്കൊരു ജീവിതമായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇത് ഓർക്കത്ത് പോലും ഇല്ല ഇങ്ങനൊരു വ്യക്തിയെ പോലും നമ്മൾ ഓർക്കത്തില്ല അല്ലെങ്കില് അവര് നമ്മളെ പറ്റി ഓർക്കണം എന്നൊന്നും നമ്മള് ഇ നമ്മുടെ ഓർമ്മേല് പോലും ഈ ആൾക്കാര് പിന്നെ കാണത്തില്ല ഇപ്പൊ നമുക്ക് ആ ഒരു സംഭവം നമ്മുടെ മനസ്സില് കെടക്കുന്നൊണ്ടത് നമുക്ക് ഇപ്പ അത് തോന്നും പക്ഷെ നമ്മക്കൊരു ജീവിതായിക്കയ്ഞ്ഞാ, പിന്നെ നമ്മളിത് ഓർക്കത്തേയില്ല.
അങ്ങനൊണെങ്കിലും ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതാ നമുക്കൊരു സംഭവം നടന്നു കഴിയുമ്പം ഒരുരാഗ്രഹം കാണോല്ലോ ദൈവമേ അവര് ഇത്രയും കറിവേപ്പിലായ്ട്ടാണല്ലോ കളഞ്ഞേ, ഇവരെപ്പഴേലും ഇതൊന്ന് മനസ്സിലാക്കണേ കാര്യം ഇപ്പൊ ഈ പറയുന്ന വ്യക്തികളെ വിചാരിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നിട്ട്. നമ്മള് നമ്മുടൊരു പാർട്ട് ഓഫ് ടൈം ഇതിനകത്ത് ഇൻവെസ്റ്റെയ്യുന്നു. അവര് പോകുന്നതോടുകൂടി നമ്മളിത്, മറക്കുന്നു ന്നാണ് അവർടെ വിചാരം. മനസ്സിലായോ?
മ്.
ഉം അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ടൈമില് അവരൊന്നും റിയലൈസ് ചെയ്താൽ മതി ഒറ്റ മിനിറ്റ് നമ്മള എപ്പോഴെും വഴീല് വെച്ച് കാണുമ്പോഴായാലും ആഹ് അയ്യോ ഇവിൾ ഇത്രയും നല്ല ഒരാളായിരുന്നോ എന്ന് ഐ മീൻസ് അത് ഇന്ന ഒരു കാര്യം വെച്ചെന്നല്ല എന്തെലും ഒരു കാര്യം വെച്ച് ഇപ്പം ഞാൻ മറ്റൊരാളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയോ എന്തെങ്കിലും അതിനെന്തുവായാലും, ദൈവം ഒരാള്ണ്ടല്ലോ മണ്ടേല്. കർമ്മ ഉം അവർക്കത് തിരിച്ച് കിട്ടും
അതെ അത് സത്യാണ് അതില് എനിക്ക് വിശ്വാസണ്ട് ഇപ്പൊ നമ്മളുടെ അടുത്ത് ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കില് എന്നെങ്കിലും ഒരു കാലത്ത് കാലം അതിന് കണക്ക് ചോദിക്കും അതേ ഒരവസ്ഥ ത്തേല് അവരും എത്തും അല്ലെങ്കില് നമുക്ക് ചെയ്യാം നമ്മളോട് ചെയ്ത ആ തെറ്റിന്റെ ഒരു തിരിച്ചടി അവർക്ക് എന്നെങ്കിലും കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ
ഞാനന് ഒരു കാര്യം പറയട്ടെ നമുക്ക് പണം പൈസുണ്ട് എത്ര പൈസ ഉണ്ടെങ്കിലും എത്ര ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊണ്ട് ഇപ്പം ഈ പറയുന്ന വ്യക്തിയുടെ പെങ്ങൾ ഒരാൾടെ കൂടെ സ്നേഹിച്ചു. കാര്യം ആ പൈസ കൊണ്ട് ആ മുറിവ് വേദന ഒരിക്കലും മായിക്കാൻ പറ്റത്തില്ല അവർക്ക്
ഉം
എത്ര വലിയ പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും ആ മുറിവ് അവർക്ക് മായിക്കാൻ പറ്റത്തില്ല ആഹ് അതേപോലെ അതേപോലെന്തേലുമൊരു അതേപോലെവരണമെന്നൊന്നും ഞാൻ പറയത്തില്ല അവരുടെ ലൈഫിൽ എന്തെങ്കിലു വരണമെന്നൊന്നും ഞാൻ പറയത്തില്ല എപ്പോഴെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം വെച്ച് അപ്പ അയ്യോ ഇന്ന വ്യക്തിയായിരുന്നു ഇപ്പൊ എന്നെ ഒന്ന് ഇതാക്കിയേനെ അല്ലെങ്കി അയ്യോ ഞാൻ അന്ന് എടുത്ത ഡിസിഷൻ അവളായിരുന്നെങ്കിലും കൊഴപ്പമൊന്നും ഇല്ലായിര്ന്ന് അങ്ങനെങ്കിലും ഞാന് എന്തിനാമ്മ ഇങ്ങനൊക്കെ ചെയ്യാൻ പോയേ അങ്ങനെ ഈ പറയുന്ന വ്യക്തി ഞാൻ പറയുന്ന വ്യക്തി താങ്കൾ പറയുന്ന വ്യക്തിയയും രണ്ടു പേരും രണ്ടു പേരുടെയും ഈഗോയുടെ ലോകത്ത് ജീവിക്കുന്നവരാണെന്ന എനിക്ക് തോന്നിയിട്ടുള്ളെ.
അതെ അതെ ആ ഇനിയിപ്പോ എല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു അവര് അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോകാം. ആ വെശ
ആ ശരി, പിന്നെവിളിക്കാം.